ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ കേക്കാവോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ ഹലോ കേക്കാവോ കേക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയ്ന്നത്
ആഹ് എനിക്കിപ്പ കേക്കാൻ പറ്റുന്നുണ്ട്
അതെ റേഞ്ചിന്റെ എന്തേലും പ്രശ്നം വന്നതായിരിക്കും ഇപ്പ കേക്കാവോ
ആഹ് ഇപ്പ കേക്കാം ഇപ്പ കേക്കാം ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ
നല്ല വിശേഷം എല്ലാരും സുഖായിട്ടരിക്കുന്നു അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
ഇവിടെ ഇപ്പം അസുഖായിട്ടരിക്കുന്നു പക്ഷെ ഇപ്പം ചെറിയ കോള് വെരുന്നുണ്ട്
ആയി
മഴേക്ക ഇണ്ടാ നാട്ടില്
ഇവിടെ രാവിലെ രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പോ ഇല്ല
ഉം ഇവിടാണെങ്കി മഴക്കാറടുത്ത് വെരും പക്ഷെ മഴ പെയ്യത്തില്ല ഞാനാണെ തുണിയെല്ലാം വെളീല് കഴുകിയിട്ട് ആഹ് കഴുകിയിടും പിന്നെ പിർ മഴക്കാർ വെരുന്ന കാണുംമ്പത്തേക്ക് ഓടിപ്പോയി പെറുക്കിടും പക്ഷെ പിന്നെയാണെങ്കി വെയില് വെരും പിന്നേം പെർക്കി കൊണ്ട് പോകും ഇതന്നെ പരിപാടി തുണി ഒന്നും നേരെ ഒന്നും ഉണങ്ങുന്ന കൂടില്ല
ആഹ് ഈ മഴയായാലുള്ള പ്രശ്നതാ തുണികളൊന്നും ഒണങ്ങി കിട്ടത്തില്ല അത് ഭയങ്കര ബുദ്ധിമുട്ടാ ഈ തുണിക്കെല്ലാ ഒരു നനവ് കാണും അപ്പോ ഒരു സ്മെല്ലൊക്കായിരിക്കും
അതെ അതെ ഒരു വല്ലാത്ത സ്മെല്ലാ ഞാനാണ് വെളീലാ വിരിച്ചിട്ടിട്ട് ഈ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം വെയിലത്തിടാൻ നോക്കും പക്ഷെ അന്നേര്ത്തേക്കും മഴക്കാറ് വെരും അങ്ങനെയാ ഉം പിന്നെ എന്തോണ്ട് വിശേഷം വേറെ
വേറെ വിശേഷൊന്നുല്ല നല്ല സുഖായിട്ടിരിക്കുന്നു പിന്നെ ഇപ്പം ഒരു സന്തോഷംന്ന് പറഞ്ഞ് കഴിഞ്ഞാ ഇന്നിപ്പോ ഞാൻ പൊറത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പം അ ആന്ന് പറഞ്ഞാല് ഇപ്പ നമുക്കിപ്പ എവിടെ വേണേലും യാത്രെയ്യാല്ലോ അപ്പ കെ സാർ ടി സി ബസ്സുകൾലൊക്കെ ഇപ്പോ സൗജന്യ യാത്രയാക്കിയല്ലോ അതുകൊണ്ടിപ്പോ നമുക്ക്
ഗ ഫ്രീയാ
ആ കേരളത്തില എവിട്ന്ന് കേരളത്തിൽ എവിട്ന്ന് എവിടെ വരെ വേണമെങ്കിലും യാത്ര ചെയ്യാം ഫ്രീയാണ്
ആണല്ലെ നമ്മക്ക് പക്ഷെ അവിടെ ബ ബസില് കേറ ഞാന് റീൽസില് കണ്ടിട്ടുണ്ടായിരുന്നു ബസിൽ കേറുമ്പം പ്രിയദർശിനി ന്ന് ബോർഡ് ഫ്രണ്ടിലും ബാക്കില് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അല്ലേ അപ്പം ഇതില് ക കേറുമ്പൊ നമ്മളെന്തായാലും ടിക്കറ്റ് എടുക്കണ്ടേ മറ്റേ സീറോ ടിക്കറ്റന്നോ എന്തോ പറഞ്ഞിട്ടരു ടിക്കറ്റ് എടുക്കണ്ടേ ഞാന റീൽ കണ്ടായിരുന്നത്
നമ്മള് എ പ്പഴും സാധാ കേറുന്ന പോലെ തന്നെ നമ്മുടെ എറങ്ങാനുള്ള സ്ഥലം പറയണം അപ്പൊ കണ്ടക് ടർമാര് നമുക്ക് ടിക്കറ്റ് അടിച്ചു തരും പക്ഷെ നമ്മ പൈസ കൊടുക്കണ്ട അതേ ഉള്ളു വ്യത്യാസം ടിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം
സീറോ ബാലൻസ് വെച്ചിട്ട് എങ്ങാൻ അടി
ആഹ് അതില് സ്ത്രീ കളുടെ ടിക്കറ്റിൽ സീറോ എമൗണ്ടായിരിക്കും കാണിച്ചേക്കുന്നത് അതില് പ്രിയദർശിനി ന്നും പറഞ്ഞിട്ട് കാണും
ഉം മറ്റേ പക്ഷെ ഇത് ഫാസ്റ്റ് പാസഞ്ചർ ഒന്നും പറ്റത്തി ല്ലല്ലോ ടൗൺ ടു ടൗൺ ഉള്ള ബസി
ആ ഓർഡിനറി ബസ്സില് മാ ത്രേ ഉള്ളൂ ഫാസ്റ്റിലൊന്നും ഏഹ് ഇതില്ല ഫാസ്റ്റില് ടിക്കറ്റ് എടുത്ത് തന്നെ പോണം പക്ഷേ ഓർഡിനറി ബസ്സുകളാണല്ലോ കേരളത്തിൽ കൂടുതലായിട്ടും ഉള്ളത് ഏറ്റവും കൂടുതലുള്ളത് ഓർഡിനറിയാണ്
അതെ അതെ പിന്നെ ഇത് നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന് ഉണ്ട് തോന്നുന്നല്ലേ ഞാൻ റീൽസിലൊക്കെ കണ്ടായിരുന്നു ഒരുപാട് പേര് ഉം സ്ത്രീകൾ അതുകൊണ്ട് ഇപ്പം നമ്മുടെ പ്രൈവറ്റ് ബസ്സാർക്കാണ് നഷ്ടം വന്നിരിക്കുന്നത്
അതെ സത്യ ഇപ്പം പ്രൈവറ്റ് ബസ്സുകാരുടെ കാര്യം ഭയങ്കര കഷ്ടക്കാരന്ന് വെച്ചാല് അവര്ന്ന് പർഞ്ഞാ ഇപ്പം ഇ ഏറ്റവും കൂടുതൽ ബസ്സിൽ യാത്ര ചെയ്യുന്നത് സ്ത്രീകളാണ് അപ്പൊ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാ ക്ക്യ എല്ലാ സ്ത്രീകളും പിന്നെ കെ എസ് ആർ ടി സിയിൽ മാത്രേ കേറത്തുള്ളൂ അവരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം പ്രൈവറ്റ് ബസ്സൊക്കെ നോക്കിക്കഴിഞ്ഞാ പ്പ വി വിരലിൽ എണ്ണാവുന്നത്ര ആൾക്കാരെ അതിനകത്ത് ഒള്ളു
കാലിയായിട്ടാ പോവാ ല്ലെ പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മുടെ കെ എസ് ആർടി സി ബസില് ആഹ് കെ എസ് ആർ ടി സി ബസില് ഒക്കെ ആണെങ്കില് ഡ്രൈവറിനും കണ്ടക്ടറിനും ഒക്കെ ആണെങ്കി ആ നമ്മുടെ സർക്കാർ തന്നല്ലേ ശമ്പളം കൊടുക്കുന്നത് പ്രൈവറ്റ് ബസ്സിലാണെങ്കി ആള് കേറിയില്ലെങ്കി അവിട്ത്തെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ഫാമിലിക്കും അതുപോലെ കണ്ടക് ടറെ ഫാമിലിക്കൊക്കെ നഷ്ടമായിരിക്കും ശമ്പളം കൊറ
അതെ അതെ ഇപ്പൊ കെ എസ് ആർ ടി സി കാർ ക്ക് ഇപ്പൊ സീറോ ടിക്കറ്റ് കൊടുത്താലും അവർക്ക് നഷ്ടല്ല കാര്യം ഗവൺമെൻറ് കറക്റ്റ് റ്റായിട്ട് ശമ്പളം കൊടുക്കുന്നുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നഷ്ടം വരുന്നില്ല പക്ഷേ പ്രൈവറ്റ് റ്റ്കാരുടെ അവസ്ഥ വളരെ കഷ്ടം അവർ ഈ അന്നന്ന് ഓടിക്കിട്ടുന്ന വരു മാനമാണ് അവരുടെ അവരുടെ ശമ്പളം അതിന്നല്ലേ അവർക്ക് ശമ്പളം കൊടുക്കുന്ന
അതെ പക്ഷെ ഈ ന്നാണോ ഞാൻ കേട്ടാരുന്നു അതുപോലെ ഏഹ് അതായത് കെഎസ് ആർ ടി സി ആദ്യം ഇതുപോലെ സ സൗജന്യയാത്ര കൊടുക്കുന്നുന്ന് പർഞ്ഞപ്പം കെ എസ് ആർ ടി സി നഷ്ടത്തിലാകും എന്ന് പറഞ്ഞപ്പം പറയുന്നുണ്ടായിരുന്നല്ലോ അത് കെഎസ് ആർ ടി സി എങ്ങനെ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര കൊടുക്കുകയാണെങ്കില് കെഎസ് ആർ ടി സി നഷ്ടത്തില്ല ഓൾറെഡി നഷ്ടത്തെ ഓടുന്ന വണ്ടിയാണ് കെ എസ് ആർ ടി സി അപ്പൊ വീണ്ടും നഷ്ടത്തിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട ണ്ടായി പക്ഷെ അതിന് സർക്കാർ പറഞ്ഞ കേസർ ഈ പ്രിയദർശിനി ഓടുമ്പോ ഓടിക്കിട്ടുമ്പോൾ നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് മറ്റേ സർക്കാരിന്റെ ഗ്രാൻഡ ആയിട്ടോ മറ്റോ നൽകും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അത് എത്ര മാത്രം ശരിയാണെന്ന അറിയത്തില്ല
അത് ഇങ്ങനെ ഇപ്പോ അത് ഇപ്പം ഈ സർക്കാരി ഇപ്പ പുതിയ സർക്കാരി കയറിയ സമയത്ത് അവരരു ഇത് എത്രത്തോളം സ്ത്രീകൾ കയറുന്നുണ്ടോ എന്ന അറിയാൻ വേണ്ടിയിട്ട് ഇവർ ജൻറൽ ടിക്കറ്റ് നട നടത്തിയ അതായത് എത്ര സ്ത്രീകള് എത്ര പുരുഷന്മാര് കയറുന്നന്ന് അറിയാനിട്ട് മൈൽ ഫി മെയിൽ തിരിച്ച് അങ്ങനെയായിരുന്നു ടിക്കറ്റ് എടുത്ത് വച്ചാ കണക്കെടുക്കാൻ വേണ്ടിട്ട് സ്ത്രീകൾ എത്രത്തോളം ഉണ്ടെന്ന് അപ്പൊ ഒരു മാസം അവര അങ്ങനെ ചെയ്തിട്ട് ട്ട് കണക്കെടുത്തു അപ്പൊ ഭൂരിഭാഗം സ്ത്രീകൾ തന്നെയാണ് അപ്പൊ അതിന്ന് തന്നെ അവർക്ക് എത്ര രൂപ നഷ്ടം വരൂന്ന് അവർക്ക് മനസ്സിലായി ഇപ്പൊ എനിക്ക് തോന്നുന്നു എത്രോ വർഷം എൺപത് ലക്ഷം അല്ല എൺപത് കോടിയുടെ എങ്ങാണ്ട് നഷ്ടമാണ് വരുന്നന്നെന്നാന്ന് തോന്നു ഞാൻ വാർത്തെൽ കേട്ടത് അപ്പൊ അ അത് ഗവൺമെന്റിൻ്റെ ഖജനാവീന്നെന്നെ പോകുംന്നാണ് അവർ പറയുന്നത് നമുക്ക് കണ്ടറിയാൻ പ എത്ര നാളത്തേക്കാണത് ന്നൊക്കെ അറിയത്തില്ലല്ലോ
അതെ പിന്നെ ഇതില് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് സ്ത്രീകൾക്ക് സൗജന്യയാത്ര ആക്കിയിട്ടുണ്ടോ നേരത്തെ ആക്കിയിട്ടുണ്ടായിരുന്നന്ന് തോന്ന് അതുകൊണ്ടായിരിക്കും നമ്മുടെ കേരളത്തിൽ കൂടെ പരീക്ഷിക്കാവെന്ന് നമ്മുടെ സർക്കാർ തീരുമാനിച്ചു
ആഹ് അത് ചെലപ്പോ ആയിരിക്കും ക്കിപ്പോ തമിഴ്നാട്ടിലുണ്ട് തമിഴ് നാട്ടിൽ ഇതെപോലെ എല്ലാ ബസ്സുകളിലുണ്ടൊന്ന് എനിക്കറിയില്ല എന്റെ അറിവിൽ അവിടെ മഹിളാ ബസ്ന്ന് പറഞ്ഞൊരു ബസ്സുണ്ട് സ്ത്രീകൾക്ക് മാത്രം പോകാൻ പറ്റും റ്റ്ന്നൊരു ബസ്സ് അങ്ങനെയ പക്ഷെ എല്ലാ ഓർഡിനറിയിലും ഒന്ന സൗകര്യല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്
ആഹ് എനിക്ക് പക്ഷെ അതാ ഞാനിത് കേട്ടിട്ടുണ്ട് ആഹ് ഞാനൊരു തവണ ഇത് മറ്റേ നമ്മുടെ ബാംഗ്ലൂരൊക്കെ ആണെങ്കില് ഞാൻ കേട്ടിരിക്കുന്നത് എങ്ങനാന്ന് വെച്ചാല് നമ്മളൊരാവശ്യത്തിന് വേണ്ടി ബാംഗ്ലൂര് പോയരുന്നേ അന്നേരപ്പം ആ ഇതുപോലെ കേട്ടായിരുന്നു അതായത് ആ ച്ചാ ദൂരെ ഉണ്ടെങ്കില് അവിടത്തെ ബസ്സിലന്ന് പറഞ്ഞാല് എഴുപത് രൂപ അതായത് നമ്മടെ ആധാർ കാർഡ് കാണിച്ചിട്ട് നമ്മള് ടിക്കറ്റ് എടുക്കും അത് ഏ എഴുപത് രൂപയതിന്റെ നിരക്ക് വരുന്നെ ആഹ് എഴുപത് രൂപ അതുംപക്ഷെ ബി എം ടി സി ഉണ്ട് കെഎസ്ആർ ടി സി അല്ല ബി എം ടി സി അതിലാണ് നമ്മക്ക് എഴുപത് രൂപ ടിക്കറ്റ് എടുത്താല് നമുക്ക് ബാംഗ്ലൂർ എവിടെ വേണെങ്കിലും പോകാൻ പറ്റും ആഹ് എഴുപത് രൂപ അത് രാവിലെ മുതൽ പന്ത്രണ്ട് മണിക്കൂറാണ് ആ ടിക്കറ്റിന്റെ വാലിഡിറ്റി വാൽ മറ്റേ വാലിഡിറ്റി വരുന്നത് അപ്പൊ ആഹ് എഴുപത് രൂപയ്ക്ക് നമ്മ ക്ക് ബാംഗ്ലൂർ എവിടെ വേണെങ്കിലും പോകാന്നുണ്ട് പക്ഷെ അതിലിങ്ങനെ സ്ത്രീകള് പുരുഷന്മാര് അങ്ങനൊന്നുല്ല ആധാർ കൊടുത്തിട്ട് ചെയ്യണം പക്ഷ നമ്മടെ പ്രിയദർശനിൽ ങ്ങനെ ഇതുപോലെ ആധാർ ഒന്നും കൊടുക്കേണ്ട ആവശ്യ ല്ലല്ലോ അല്ലെ ആധാറോ അങ്ങൻത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ലല്ലോ നമ്മള് സ്ത്രീകളുടെ ഉം പക്ഷെ എ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് കർണാടകയിലൊക്കെ സ്ത്രീകൾക്ക് ണ്ടെങ്കിലും അവിടെ അവിടുത്തെ അതായത് കർണാടക സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് മാത്രേ ഉള്ളൂ മിൻസ് നമ്മൾ അവിടെയാണെങ്കി
അന്നാ അന്യസംസ്ഥാനത്ത്ന്നുള്ളവർക്കും അ സൗജന്യമാണെന്നാണ് ഞാൻ കേട്ടത്
എല്ലാർക്കു അല്ലേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനു ഉണ്ടെന്ന
ആ ട്രാസ്ജെൻഡേഴ്സിനു ഉണ്ട്
പക്ഷെ ഇവിടെ പുരുഷന്മാരാണെങ്കില് ചോദിക്കും ഞങ്ങളെ എന്താ തവിട് കൊടുത്ത് വാങ്ങിച്ചാണോന്ന് ചോദി
അത് സത്യാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിലിപ്പ ഈ സ്ത്രീകൾക്കെല്ലാർക്കും ഇങ്ങനെ കൊണ്ടരവശ്യല്ല കാര്യപ്പി ഈ സർക്കാർ ജോലി ഉുള്ളവരൊക്ക സംബന്ധിച്ച് അവർക്കൊന്നും ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോ അത് വെച്ച് നോക്കാണെങ്കിൽ ഒന്നെങ്കി വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് മാത്രം സൗജന്യാക്കണായിരുന്നു അല്ലെങ്കില് പ്രായം ചെന്ന ആ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് സൗജന്യ ക്കന്നെ ആര്ന്നു നല്ല
അല്ലെങ്കി ഈ ചെല അങ്ങോട്ടകളൊക്കെല്ലേ ഈ ക്യാൻസർ പേഷ്യൻസിനെ? ആ സൗജന്യയാത്രാന്ന് അതുപോലൊക്കെ ആരുന്നെങ്കി പിന്നെയും കൊഴ
ഉം അതെ ഇതിപ്പോ ഇ ഇങ്ങനെ ആക്കിയിനോട് എനിക്ക് വല്യ യോജിപ്പില്ല കാര്യം. ഇപ്പൊ ഈ ഒരു പ എന്താ നല്ല സാലറി ഉള്ളവരും നല്ല സാമ്പത്തികം ഉള്ളവരും ഒക്കെ സംബന്ധിച്ച് അവർക്കൊന്നും ഇതിന്റെ ആവശ്യം ഇല്ല ശരിക്കും.
പിന്നെ ഈ കെ എസ് ആർ ടി സിയിലെ ആഹ് ജോലി ചെയ്യുന്ന ആളുകളുടെ ഫാമിലിക്ക് ആണെങ്കിൽ സൗജന്യയാത്ര ആരുന്നല്ലോ പണ്ട് മുതല് നമ്മുടെ കേസ
അതില് അതെന്ക്ക്. അതിനന്നെ എനിക്കറിയത്തില്ല ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് അ സത്യാണോ അത് അങ്ങനെ പറയുന്നത്?
ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് ഏഹ് ഞങ്ങളടെ ഒരു കസിന്ണ്ടാരുന്നു അവളുടെ അച്ഛനിതുപോലെ അവിടെ ഞങ്ങടെ കസിനാ പുള്ളിക്കാരന് ഏഹ് കെഎസ് ആർ ടി സിയിലെ ഡ്രൈവർ ആരുന്നു അപ്പൊ പെൻഷനായി. ക്ഷെ അവർക്കിപ്പഴും ഹ് വണ്ടിൽ യാത്ര ചെയ്യുന്ന ഫ്രീ ആ. ഇത് വണ് ടിക്കറ്റ് പക്ഷെ എ എടുക്കത്തില്ല ടിക്കറ്റ് എടുക്കാത അവര്
അപ്പോ എന്തെങ്കിലും കാണിക്കണോ എന്തെങ്കിലും വല്ല കാർഡോ അങ്ങനെ?
ഒന്നും വേണ്ട. ഒന്ന്‌ അങ്ങന ഒന്നും വേണ്ട പുള്ളിയെ അറിയാ എല്ലാർക്കു അറിയാം.
അതല്ല ഇപ്പോ നമ്മളിപ്പോരു ബസ്സിൽ കേറുമ്പാ കണ്ടക് ടർ ഡ്രൈവർക്കും നമ്മളെ അറിയണോന്ന് നിർബന്ധില്ലല്ലോ അപ്പൊ നമ്മൾ ഇതേപോലെ എന്ത് പറയും അവരെടുത്ത്?
ഇന്നെ ആളാണെന്ന് പറയൊന്ന് തോന്നുന്നു എനിക്കറിയില്ല പക്ഷെ ഞാന് ഒരു തവണ അവര്ടൂടെ യാത്രയ്തപ്പം ആ ഞാൻ ഇതുപോലെ ടിക്കറ്റ് എടുക്കുന്നില്ലേന്ന് ചോദിച്ചു പറഞ്ഞു വേണ്ട അച്ഛന്റെ പേര് പറഞ്ഞാ മതി. അന്ന് പറ പറഞ്ഞായിരുന്നു അച്ഛ്നാണ് അച്ഛന്റെ പേര് പറ്ഞാ മതിന്ന്‌ പറ്ഞ്ഞു അപ്പൊ ഞാൻ അന്തപ്പെട്ടു അപ്പൊ നം അപ്പൊ എനിക്കു അന്നെടുത്തില്ല കസിനാണെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്കു അന്ന് ടിക്കറ്റ് എടുത്തില്ല. അങ്ങനൊരു സംഭവെനിക്ക് ഉണ്ടായിട്ടുണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനി ക്ക് എനിക്ക് അപ്പ് എനിക്കൊരു ഡൗട്ട്ണ്ടാരുന്നു അതായത് ഇപ്പം അവടെ അച്ഛൻ അവടെ കൂടെ ഉണ്ടാരുന്നില്ല. പക്ഷെ അവള് ഇന്നയാളുടെ മകളാണെന്ന് പറഞ്ഞു. പ്പൊ എന്റെ ടെൻഷൻ മൊത്തേ വണ്ടി കേറി അവിടെന്നിറങ്ങുന്നിടം വരെ എന്റെ ടെൻഷൻ ദൈവമേ ടി ടി ആർ വരല്ലേ ടി ടി ആർ വരല്ലേന്നായിരുന്നു. അഥവാ ടി ടി ആർ വന്ന് തെയ്ത് കഴിഞ്ഞാ. അവള്ലെപ്പം അവളെ അറിഞ്ഞൂടണമെന്നില്ലല്ലോ ടി ടി ആറിന്. ക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു.
ഇത അതാ ഞാനും ആലോയിച്ചെ അങ്ങനെ പ്രൂഫ് ഒന്നും ഏഹ് പ്രൂഫൊന്നുല്ലാതെ എങ്ങനെയാ ഞന്ക്ക് അയിനെപ്പറ്റി അറിയില്ല.
എനിക്കറിയല്ല പക്ഷേ ഞാനൊരു തവണ അങ്ങനെ യാത്രയ്തിട്ടുണ്ട് അതൊണ്ട് സൗജന്യായിട്ട് പൂവാൻ പറ്റിയിട്ടുണ്ട് ഒരു തവണ.
അതെ റെയിൽവേയിലൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട് റെയിൽവേ ജീവനക്കാരുടെ മക്ക് ക്ക് ഫാമിലിക്കൊക്കെ സൗജന്യാണെന്ന്.
ആഹ് അത് പക്ഷെ എനിക്ക് തോന്നു അതാ അങ്ങനെന്തെങ്കിലും. ക്കെ ഐ ഡി കാർഡോ അങ്ങനെ എന്തെങ്കിലും കാണുവായിരിക്കും. ടി ടി ആറ് നൊക്കെ ചെക്കെയ്യുമ്പോ അറിയാൻ പറ്റുവായിരിക്കുവല്ലോ അങ്ങനൊരു കാര്യുണ്ടല്ലോ?
എങ്കി ശരി.
ശരി ന്നാശ് ശരി എന്നാ ഞാൻ നാളെ വിളിക്കാം.
ശരി.
ഓക്കെ.